ഹലോ ആഹ് വർത്താനം ആഹ് കേക്ക്ണ്ട് കേ
ആഹ് ആഹ് ആഹ് കേക്ക്ണ്ട് സുഖാണോ?
ആഹ് സുഖാണ്.
ആഹ് എന്താ പണി?
ഏത്താ ചായൊടിക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറ്തെ കുത്ത്ർ
ഏഹ് അപ്പ ഉച്ചക്കല്ലത് നോക്കണ്ടേ.
ഉച്ചക്ക്ള്ളത് ഞാൻ ഇന്റോടെ ഇന്റെ വീട്ടിലാ.
ആഹ് ആഹ്
ആഹ് അപ്പൊ ആഹ അപ്പൊ പിന്നെ മറ്റേ- ഇല്ല എനിക്ക് സ്കൂളിൽ പോണ കുട്ട്യേളില്ല
ഇല്ലല്ലേ ചെറിയ മക്കളയികാരം ഓ ഓ ഓ അപ്പൊ പിന്നെ നിക്കാലോല്ലേ നാട്ടിലുണ്ടാവുലല്ലേ ആള്
ഇല്ലേയ് ഇണ്ടേയ് ഞാൻ കൊറെ ആയി വന്നിട്ട് അപ്പൊ ഒരു രണ്ടൂസൊക്കെ നിക്കാ വിചാരിച്ചാണ്ട്
പോന്നതെയ്കാരംല്ലേ അത് ശരി ആഹ അപ്പന്ന് ഫുൾടൈം- ഫ്രീയാവോലോ ഇമ്മാരുണ്ടാകുമ്പോ
ആഹ് അത നമ്മളോടെ പോകുമ്പോള് ഇത് നോക്കൂലല്ലൊത് എല്ലപാര്
ആഹ അത് ശരി ഒരു ഒരു മോന് ഒരു ഒരു കുട്ടീന്നെ ഉണ്ടാവുള്ളൂല്ലേ ആഹ അഹ് അത് ശരി ഇപ്പ
നമ്മലാണല്ലോ നമ്മൾ ഒരു പണി കഴിഞ്ഞടുത്ത പണികഴിച്ച് വേഗം തീർക്ക- ആ തറവാട്ടിലാണ് ഒറ്റക്കാകുമ്പോ പിന്നെ നമ്മളെ വീട്ടിൽ നിക്കണ ഒരിതന്നെ നമുക്ക് തോന്നുമ്പോട്ത്താതി തോന്നും
കുട്ടികളുണ്ട് ഒറ്റക്കാണെങ്കിലും ഉം
ഒരാളും ചോയ്‌ക്കാനൊന്നുംല്ല നമ്മളിഷ്ടത്തിന്- ഫോൺകോളൊക്കെ ചെയ്ത് എപ്പഴും വിഭവം പടുത്ത് പിന്നെ ഹസ്ബന്റൊക്കെ-
ഹസ്ബന്റൊക്കെ വരുമ്പോത്തിനെന്തെങ്കിലും ഇണ്ടാക്കിയാമതി ഏ അപ്പൊ സുഖാണല്ലോല്ലേ
ആ രാവിലെ എല്ലാരും പോകും
ആണ് പോയി കഴിഞ്ഞാ മറ്റ് ഗായല്ലോ പിന്നതുപോലെ നമ്മക്ക് നമ്മളെ പണിഅങ്ങനെ നടത്താ
ആഹ പിന്നെ നമ്മള് ബാങ്ക് കൊടുക്കുമ്പോതിന്
തീർത്ത് അതന്നെ ഇനിപ്പോ ഫോൺ വിളിച്ചാണെങ്കിലും ഇങ്ങനെ ക്കാലോ ഒരുകയ്യോണ്ട്ടുത്ത് ഒരുകായ്യോണ്ടൊക്കെ മറ്റത് ഹസ്ബന്റിന്റെ വീട്ടിൽ നമ്മക്ക് ഫോംവിളിച്ചു പണിടുക്ക-
പറ്റൂലല്ലോ ആഹ
ഓ ഇങ്ങനെ ആർക്കാ വിളക്ക്ണ്
ആഹ അങ്ങനെ ചോയിക്കോലോ ആഹ ആഹ അവ രണ്ടീസം പോന്നുല്ലെ
ആഹ കൊറ പോന്നിട്ടോ പിന്നെ എന്താ രണ്ടു ദിവസം പോയി നിന്നിട്ട് പോയിരുന്നാ
ആഹ അപ്പൊ പോന്നു അയ്ശരി രണ്ടീദിവസത്തെ ലിവോള്ളൂലെ
ആഹ് നാട്ടില പിന്നെ അങ്ങനെയാണല്ലോ
ആഹ ആഹ അ ശരി ആഹ ആഹ
സുബൈയ്ക്ക് ഹസ്ബൻഡ് പോണോണ്ടന്നെ അതിങ്ങനെ ഫുഡൊക്കെ കൊണ്ടോനൊണ്ട്
ആ ആ ആ അപ്പൊ പിന്നെ കതിടാലെ രാത്രി വരു ഉണ്ടാവുഉള്ളല്ലേ രാവിലെ പോയാൽ ആഹ ആ ശരി അപ്പിന്നെ നമ്മളെന്നെ വണല്ലേ പോലെ കറക്റ്റ് ആ രീതിക്ക് തന്നെ കൊടുക്കണെങ്കിൽ
ആ അതന്നെ നമ്മൾുണ്ടാ ആ ഇത് പോവു സുബ്ബയ്യ്ക്ക് പോകുമ്പോന്ന തന്നെ വീട്ടുകാരെ വിളിക്കാൻ കേതീടാ അപ്പൊ പിന്നെ അമ്മ തന്നെ നല്ലത് തോന്നും വേറെത്ത നല്ല വർത്താനം
മഴ ഉണ്ടോ ഇന്ന്
ആഹ് രാവിലന്നെ മഴന്നല്ലേ
ആഹ് അല്ല ഇന്നലെ ഇന്ന് മിഞ്ഞാന്നൊക്കെ നല്ല വെയിലെന്നു
ഇന്നലെ മഴയിനി ഇന്നാലൊരു ഉച്ചാ യിപ്പോക്കെ മഴ ഇങ്ങനെനിന്നി
കുറഞ്ഞുല്ലെ മ്
പാറ്റല് നിന്ന്ക്ക്‌ണ്
തന്നെ ഇവിടെ മഴയിണ്ട് പിന്നെ മുറ്റത്തക്കൊന്നും ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് മറ്റേ മഴ ആവുമ്പോ നമുക്ക് മുറ്റതെക്ക്
രാവിലെ തന്നെ പയ്ത് തുടങ്ങിയാ മടികാരം
ആഹ മുറ്റത്ത് കറങ്ങാൻ തോന്നൂലല്ലോ മഴആവുമ്പോൾ ഉം പിന്നെന്താ വേറെന്താ
വേറെ എന്താ അങ്ങനെ പോണം എനിക്കി പ്രത്യേകിചോത്തുലിയ ഇന്നത്തെ ദിവസം ഇങ്ങനെഇങ്ങനെ കുത്തർന്ന് അങ്ങട്ട് നടന്ന് ഇങ്ങട്ട് നടന്ന് കുട്ടി നോക്കി പിന്നെ ഇമ്മള്ളോണ്ട് അക്കെ അങ്ങനെ പോ വീട്ടിലോ വീട്ടിൽ ആ അനിയത്തിയാള് രണ്ടാളുണ്ട് അനിയന ഒന്നുണ്ട് പിന്നെ ഇമ്മമ്മണ്ട് ഇപ്പച്ചി അതന്നെ വീട്ടിൽ ഇമ്മീം
അയ് ശരി
ഏ ഞാനാ വലുത് അപ്പൊ പിന്നെ
ആ ഇപ്പം നേരംക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂല്ലേ അല്ല കുറച്ചായിട്ടുണ്ടാവും കല്യണം കഴിഞ്ഞിട്ട്
ആഹ രണ്ട വർഷം കഴിഞ്ഞു ആ മൂന്ന് വർഷത്തക്ക് കടക്കാനായി
അത് ശെരി ആഹ അ പുതുക്കൊന്നും മാറിയില്ലല്ലേ ഞങ്ങൾതക്കർഞ്ഞാ ഇരുപത് വർഷമായി പറ്റ പയേതായി ഇങ്ങൾതൊക്കെ കുറ പുതുക്കല്ലേ ഇപ്പത്തെ ഒരു ജനറേഷനാണല്ലോ അവന്നെ ആ പിന്നെന്താ വേറെന്താ മോനോ ഉറങ്ങിയോ മോനോ മോളോ
ഇല്ല മോനാണ് അനിയത്തിന്റെ കൂടെ അങ്ങനെ കളിച്ചാ ഇല്ലേ ഓൻ നീ പക്ഷെ ചായകുടികഴിഞ്ഞ് ഇങ്ങനെ അനത്തിന്റെ കൂടെ കളിക്കാണ് ഓക്ക് ഇങ്ങനെ ഞങ്ങൾ എടുക്ക് വരുന്ന ഇഷ്ടാ ആഹ് ഓളിപ്പം നാലാം ക്ലാസ്സൽ എത്തിട്ടുള്ളു ചെറുത് ചെറിയനയത്തി ഇണ്ട് പോവാനായില്ലല്ലോ
ആഹ പത്ത് മണിയക്കആകുമ്പോ പോവുള്ളൂല്ലേ അല്ല ഇവിടൊക്കെ ആകുമ്പോ നേരത്തെ പോകും
ഗവൺമെന്റുസ്കൂൾ ആവുമ്പോ പത്തരക്കാണല്ലോ തൊടങ്ങാ
ആഹ് അയ്ശെരി അപ്പൊ ഓനെ കാണുമ്പോക്കെ പോവാൻതോന്ന്ണ്ടാവുല്ലാലെ ഹാ ഹാ
കൊറേ നേരായി ഓളോട് മാറ്റാൻ പറയ്ണത്
ഏ ഇവിടെക്കെ പിന്നെ ഒൻപത്മണി ആവുമ്പോ പോവും ഉം പിന്നെ വണ്ടി വരുന്നനുസരിച്ചല്ലേ വണ്ടി ഇന്ന നേരത്തെ വരുള്ളൂ പിന്നെ വല്യ വല്യോൾക്ക് പിന്നെ ക്ലാസ്സില്ല ഓള് കോളേജിലാണ്
ആഓ കോളേജ്
ഉം ഓൽക്ക് പിന്നെ ഓല്വണ്ടിമ്മതന്നെ ഓല് പോകും ഉം ചെറതാണ് പിന്നെട്ടില് ഓന്നത് എട്ടിലെത്തീക്കണ് ഉം ഞങ്ങള് മൂന്നാള് മൂന്നുട്ടിയെള് അപ്പൊ പിന്നെ ഓലൊക്കെ പോയി ഫ്രീആയിട്ട് ഇപ്പ ഇങ്ങനെ നടക്കാണ് ഉച്ചക്ക്ള്ളത് നോക്കണം രാവിലെ ഫുള്ള് എല്ലാംകഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ നോക്കണം ഏ
ആഹ് ചെലപ്പോ അങ്ങനെ കൊകോച്ചക്കായികാണ്ട് വൈകുന്നേരം നമ്മള് ചെറ് ചെറ്തായിട്ട് ഇണ്ടാവുള്ളു സിമ്പിളായിട്ടെന്തെങ്കിലും അങ്ങനെന്നാ ചെലപ്പോ പിന്നെ ഒന്നിച്ചുവെക്കും അങ്ങനെണ് അങ്ങനെ ഓല്ക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കില് അങ്ങനെ രണ്ടുനേരത്തിന് അങ്ങനെ വെക്കും ഉം പിന്നെ ഈ മീനൊന്നും ഉൽക്കങ്ങനെ ഇഷ്ടല്ല പിന്നെ ഞാൻ മീനൊക്കെ ആണെങ്കിലും ഉച്ചക്കന്നെ വെക്കുള്ളൂ ആഹ് രാത്രി പിന്നെ വേറെന്തേലും അല്ലെങ്കെന്തേലുംണ്ടാക്കും അല്ലെങ്ക പൊറോട്ടണ്ടരിച്ചു
ആഹ് രാത്രിയാവുമ്പോ പിന്നെ അധി ഉച്ചക്കത്തെത്ര ഫുഡൊന്നും വേണ്ടല്ലോ ലഘു ആയിട്ട്
ആന്നെ രാത്രി ആകുമ്പോ ലൈറ്റ് ആയിട്ടല്ല ഇപ്പെല്ലാരും ചോറൊന്നും അങ്ങനെ കഴിക്കൂലല്ലോ
ല മിക്ക ആൾക്കാർക്കും ചപ്പാത്തി അങ്ങനെയൊക്കെ ഇണ്ടാക്ക്ണകാണ ചെല വീട്ടിലൊക്കെ
പിന്നെ ഞങ്ങളെ പോലത്തെ കൊറേ മടിച്ചികള് ആണ്ട് ചോറൊറ്റടിക്കണ്ട് ണ്ടാക്കിവെക്കും
ശരിയാണത് പിന്നൊന്നും ആഹ് പഷെ നമ്മള് എല്ലാ സംവിധ നമ്മള് വീട്ടിലെന്നെ പുറത്തിറങ്ങാതെ എല്ലാ ചെയ്യാല്ല ഇതത്ത്ണ്ടല്ലോ ആഹ് പഷെ അഎന്നാലും മടിയാണ്
ഫോണുള്ളോണ്ട് വേഗണ്ട് കുത്തുത്തും വേഗം പണിയെടുത്ത് അയ്മേക്കണ്ട് പോയി കുത്തുത്തും പിന്നെ അയ്മേന്തി എത്ത്‌ പറ്റിയാലും ആ കാണും ഞമ്മളുണ്ടാവും അപ്പുറത്തെ കുട്ടികളുണ്ടാവും നമ്മളും കുട്ടികളും ഒക്ക്ണ്ടാവും അയിന്റപ്പുറത്ത്
അയ്ശെരിയാണ് ഞാൻ പിന്നെ അടിക്കും എനിക്കിങ്ങനെ ഫ്രീടൈ അങ്ങനെ വെറുതിരിക്കണ ഇഷ്ടല്ല ഞാൻ പിന്നെന്തെങ്കിലും എനിക്ക് എനിക്കൊരു ക്ലോത്ത് എവിടേലും പോകുമ്പോ എന്തേലൊരു ക്ലോത്തെടുക്കും എന്ന്ട്ട് ആ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തേലൊക്കൊരു മോഡൽ അടിക്കും യൂട്യൂബിലൊക്കെ ആ ഇന്ക്കങ്ങനെ വെറുതിരിക്കണതോ ഒറങ്ങ ങ്ങണൊന്നും ഇഷ്ടല്ല പിന്നൊറങ്ങിയ എന്റെ നേരം പോകും പറയും ഞാന് അങ്ങനെ ഹി-ഹി-ഹി-ഹി ഒറങ്ങെ എന്റാ ദിവസം വെറുത് പോകുംപറയും ഞാന് എന്നിട്ട് ഞാനൊറങ്ങും ഹ് ഹ് അപ്പൊ ഞാൻ ഇന്റെതായി ട്ടെന്തേലൊക്കെങ്ങനെ ചെയ്യും അപ്പൊ പിന്നെ നമ്മുക്ക് ഇതില്ലല്ലോ
ബാക്ക്യുള്ളോലൊക്കെ എട്ത്താ തറവാട് വീടൊക്കട്ത്താ
ആ കൊറച്ചടുത്ത് നല്ല അട് നോക്കിയാലൊന്നും കാണൂല്ലാ
കാണൂല ആഹ് ആഹ് ഹ
അല്ലാതെ നോക്കിയാ കാണോന്നില്ല പിന്നെ കൊറ അടുത്തടുത്താൾക്കാര്ണ്ട് പഷെ ഒക്കെ കൊറച്ച് ഇതവരക്കെ നോക്കിയാലൊന്നും കാണാത്തെ
ആ അടുത്ത് ആ നമുക്ക്പിന്നെ കൊറച്ച് വണ്ടി പോയി പൊരാ പിന്നെ ആ
ആഹ് അങ്ങനെയൊക്കെ പറ്റുംപ്പ ആഹ് അങ്ങനെ പിന്നെന്താ പിന്നെങ്ങള് പറയ് വർത്താനം ഇങ്ങള് പറയ് ഇങ്ങള് പറയ് വർത്താനം ചായക്കോ ഓഹ് അതൊക്കെ കല്ല് ചപ്പാത്തി ചിക്കൻ കറി ആഹ് ചപ്പാത്തി അത്ചപ്പാത്തിയനോട് ഇഷ്ടം കുറവാണ് അപ്പൊ ഇന്നെല്ലാരും അവ് അവ് പറഞ്ഞ് കാണാ ഒരിഷ്ടല്ലാതെയാണ് തിന്നത് ഓൽക്ക് ചപ്പാത്തി രാത്രി പറ്റൂട്ടോ രാവിലെ പറ്റൂല
അത് എല്ലാർ ക്കും അങ്ങനെതന്ന രാത്രി എല്ലാവർക്കും ചപ്പാത്തിയെല്ലാം പറ്റും രാവിലെ ഇണ്ടാക്കുമ്പം മാണ്ടിവരില്ല
പക്ഷെ രാവിലെ ഇണ്ടാക്കിയാല് മാണ്ടിവരൂല അത് എന്താവോ ചപ്പാത്തി അങ്ങ അങ്ങനെ
രാത്രി പിന്നെ ചോറ് തിന്നണ്ട അയിലേറെ രസം ചപ്പാത്തി അയിക്ക് നല്ല കറി ഇന്തൊക്കെ ഇണ്ടെങ്കി
ആഹ് അത് കഴിക്കാനും വേണ്ടിന്നയാണ് ഞാൻ ചിക്കൻ കറി ഇണ്ടാക്കി ക്കിയത് അല്ലാതെ വേറെ കറിയൊന്നും അയ്ന് ഓൽക്ക് പറ്റൂല്ല അപ്പ പിന്നെ ചിക്കൻ കറിയ ആവുമ്പോ ട്ട് അവ കഴിച്ചോളല്ലോ എത്തിക്കാണ്ടി അപ്പളോ അപ്പളോ അത് ഇഷ്ടമല്ല ഒന്നൊക്കെ എല്ലാരും ഒന്നക്കെ കഴിച്ചു പോയുള്ളു ഓയ്ല് കാട്ടി കഴിക്കു ഞാന് കാരണം ഞമ്മക്ക് ആഹ് മയാകുമ്പോ അപ്പഴും വിശക്കും എൻക്ക്
ഇങ്ങക്കും ങ്ങനന്നെ സതിസിസ്റ്റർ പഠിച്ച്
എന്ത് എന്ത് ഓലേകാട്ടില് കയ് ക്കെ ഞാനേ കടം പറയാ ഓല്ക്ക് ഒന്നൊക്കെ മതിയാവും
ഒരു വർഷം നിന്നിട്ട് പിന്നെ യിവാക്കണ്ടല്ലോ വിചാരിച്ച്
ആഹ് അത് ശരിയാണ് എനിക്ക് ഭയങ്ക ഭയങ്കര വിശപ്പാണല്ലേലും മഴപെയുമ്പോ അധികം വെശപ്പാ പക്ഷെ തടിയ്മെക്കൊന്നും കാണണില്ലട്ടോ അതൊണ്ട് പിന്നെ കൊഴപ്പില്ല ഞമ്മള് കഴിച്ചരുതി കാണ്ട് തടിമേക്ക് കാണൊന്നില്ല
ഞാന് തിന്നാ തീരെ തടിമെക്ക് കാണൂല ഈ കല്യാണം കഴിഞ് പ്രസവിച്ച് കയിഞ്ഞേരെ ഞാൻ ഫുള്ള് തടിയാണ്ട് പോയേക്കാ
അതുകൊണ്ട് ഇമ്മക്ക് എന്തും കഴിക്കാലോ ഇഷ്ട്ടള്ളത്
എൻക്ക് എത്ര കഴിച്ചാലും തടികാണൂല്ല അതാ
ആ അതന്നെ എല്ലാരും അങ്ങനെ പറയ് ആഹ് പ എല്ലാരും അങ്ങനെ പറയും ഞ്ഞ് എപ്പഴാണാവോ ഒന്നിച്ച് തടിച്ചണെ
ആഹ് ഇനിപ്പ തടിച്ചാലും എൻക്ക് തടിച്ചാനാ പൂതി ഒര് ഇച്ചിരിയെങ്കിലും തടിച്ചാ കാണാനൊരു മെനെ യെണ്ടന്ന് പറയ്ണ്ട് കെട്ടിയോൻ ഇത് എന്താ കോലം കോല് പോലെ ഇണ്ട് പറയും
ഇപ്പൊ ഞങ്ങള ഇവിടെ ജിമ്മക്കെ തുടങ്ങിക്കിണ് അപ്പ എല്ലാരും പോവും ചെലവര് തടിക്കാന് ചെലവര് തടി കുറയാന് അങ്ങനെയൊക്കെ അങ്ങനെ പോവും ഞാൻ പിന്നെ ഓലൊക്കെ പോകുമ്പോ എനിക്കിഷ്ടാണ് പോണത് പക്ഷെ എന്തിനാ അപ്പൊ ഞാൻ പോണത് ആലോയ്ക്കും
പിന്നെ ത്താ എന്നാ ആയിക്കോട്ടെട്ടോ
ആഹ് ശരി ആയിക്കോട്ടെ ഉം